ആഹ്
ആഹ് സാഹസിക യാത്രകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ? എങ്ങനെയുണ്ട് സാഹസിക യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള
ഇണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോണുന്നൊക്കെ അപ്പ അങ്ങനെ ഒരു ഒരിക്കല് ഏഹ് ഞങ്ങള് വണ്ടിക്ക് എല്ലാരും കൂടി പ അവരവരുടെ വണ്ടികളില് ഞങ്ങള് അങ്ങനെ പോയിട്ടുണ്ട് കോളി ഞാൻ പഠിക്കണ സമയത്ത് കലാലയത്തിൽ പഠിക്കുന്ന സമയ ഞങ്ങള് സ്വന്തം വണ്ടിയില് ഏഹ് ഒരു ചെറിയൊരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് മൂന്ന് ദിവസം പിടിച്ച് തിരിച്ചു വരുന്ന രീതിയില് പെൺകുട്ടികള് മാത്രം. അങ്ങനെ ഞങ്ങള് പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് ആഹ് ആഹ് ഞങ്ങള് ആഹ് ഒറ്റക്ക് ഇങ്ങന നമ്മളിങ്ങനെ അത്രയും ദൂരെ നമ്മള് അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു യാത്ര
ഒത്തിരി ദൂരം ആണോ എവിടെ ദൂര സ്ഥലത്താ അതോ
ആഹ് ഞങ്ങള് ഡൽഹി വരെ ഡൽഹി ഡൽഹി കഴിഞ്ഞു പോയായിരുന്നു
കഴിഞ്ഞ് ഞങ്ങള് യാത്ര ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് തിരിച്ച് തിരിച്ച്
എവിടെക്കേ ആയി എവിടന്ന് കേരളത്തിൽ നിന്ന് ഡൽഹി വരെയാ
കേരളത്തീന്ന് ഡൽഹി വരെ ബൈക്ക് മറ്റേ ടു ഏഹ് ഇരുചക്ര വാഹനം
മ്ഹ് മ്ഹ്
ഉം അങ്ങനെ പോയായിരുന്നു അത്
ഒരുപാട് ദിവസങ്ങള് എടുത്തില്ലേ
ആഹ് ഒരുപാട് ദിവസങ്ങള്
ആഹ് അപ്പൊ ചെറിയ യാത്രയല്ല. അത് വല്യ യാത്രയല്ലേ
അത് നമ്മുടെ
സാഹസിക പരമായിട്ടുള്ള ഒരു വല്യ യാത്രയല്ലേ അത് ഡൽഹി വരെ ഡൽഹി കഴിഞ്ഞു എവിടെം വരെ പോയി
ഡൽഹി ക ഡൽഹി വരെ പോയുള്ളൂ കാര്യം ആഹ് നമ്മക്ക് എന്താ പറയാ ഏഹ് ഭക്ഷണങ്ങളെല്ലാം കരുതി വെച്ചുകൊണ്ടാണ് ഞങ്ങള് പോയത്. എന്നു വെച്ചു കൊറച്ച് ഭക്ഷണം കരുതി പിന്നെ നമ്മുടെ കയ്യിൽ കൊറച്ച് പൈസ കരുതി അങ്ങനെയാണ്
ആഹ് എത്ര പേര് പോയി അന്നിട്ട് എത്ര പേരാ പോയാ
ഞങ്ങള് ഏഹ് ഇരുപത്തഞ്ചു പേരുണ്ടായിരുന്നു.
ഇരുപത്തഞ്ച് പേർ ഓരോരോ ഓരോരോ ബൈക്ക് വീതം
ആഹ് ഒരാള് രണ്ട് ഒരാളുടെ പുറകില് ഒരാള് അങ്ങന അങ്ങന ഇരുപത്തഞ്ച് ഇരുപത്തിആറ്
പതിമൂന്ന് പേർ വിതം
ആഹ് ആഹ് അതില് ആഹ് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാര് വണ്ടി ഓടിച്ചിട്ട് ബാക്കില് ഒരാളെ ഇരുത്തിയിട്ട് അങ്ങനെ പോയി അപ്പൊ നമ്മള്
എവിടെ താമസിക്കും.
രാത്രി ഞങ്ങള് അതിന് മുന്നേ രാത്രി ആവുന്നേരേ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും ഏത് അവിടെ അടു എവിടേങ്കിലും ഒരു ഹോട്ടൽ നല്ലൊരു ഹോട്ടലിലേക്ക് ആഹ് പോയി നിക്കും ഒരു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആവൂലേ ആകുമ്പഴേ നമ്മള് ആ ഹോട്ടലിൽ അവിടെ എത്തീട്ട് അവിടെ അന്വേഷിക്കും നല്ല ഹോട്ടൽ എവിടെ ഉണ്ടെന്ന് അന്വേഷി ചിട്ട് അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് പോവാണ് ചൈതെ ആഹ തങ്ങ് തങ്ങ് അങ്ങനെയിരുന്നു പിന്നെ ചില സ്ഥല സ്ഥലങ്ങളിൽ പോകുമ്പോ ഞമ്മ
മുമ്പ് നമ്മൾ ആദ്യം ത തമിഴ്നാട്ടിൽ പോയോ അതോ കർണാടക തമിഴ്നാടോ കർണാടക അങ്ങനെ പോയോ അതോ
അങ്ങനെ പോയി അതെ അങ്ങനെ പോയത്
ഇണ്ട് ചില സ്ഥലത്തൊക്കെ ഒരു ദിവസം കൊണ്ട് യാത്ര ചെയ്ത് ബൈക്കിൽ എത്താൻ പറ്റാ അത്രയും ദൂരം ഉണ്ട്
ങ്ങളപ്പോ കുറച്ച് ഓരോരോ ഇപ്പൊ ഓരോരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മള അവിടെ കുറചേരം കുറച്ച് സ്റ്റേ ചെയ്യ് നമുക്ക് ഒറ്റടിക്ക് വണ്ടി ഓടിച്ച് അങ്ങനെ പോവാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ സ്റ്റേ ചെയ്ത് ഹ് ആൾ ഹ് സ്വന്തക്കാരൊക്കെ ഉണ്ടായിരുന്നു ങ്ങൾക്ക് പോയ സ്ഥലത്ത് അപ്പൊ അവിടെ ആഹ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മള് പോയി നിന്നത് അവര് തന്നെ നമ്മക്ക് ഹ് അവിടെ തന്നെ നമുക്ക് റൂ മുറികളൊക്കെ അറേഞ്ച് ശരിയാക്കി തന്നായിരുന്നു അങ്ങനൊരു യാത്രയായിരുന്നു
ഇനി ഇനി അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ സാ താല്പര്യം ഉണ്ടോ
അ താല്പര്യ ഒക്കെണ്ട് പക്ഷെ ഹ് നമുക്ക് ഇനീ സമയങ്ങളിൽ അങ്ങനെ നടകോന്നൊന്നും അറിയില്ല പിന്നെ കേൾകുന്നത് ഏ ഇനം ഞാനത് എന്താണ് അതിങ്ങനെ പൊ പോണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയായിരുന്നു ഹ് ഇടുകി ക്കി പറഞ്ഞ ജില്ലയിൽ ഞങ്ങള് പോയിട്ട് അവിടെ ഇങ്ങനെ ത താഴത്തേക്ക് ഇങ്ങനെ ചാടുന്നു ഒരിത് ഇതുണ്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകാശത്തി ഇങ്ങനെ നമ്മള ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു അതിനുള്ള പറ്റ റ്റുന്നൊരു ഹ് ഉടുപ്പൊക്കെ നമ്മളെ അവരിടിപ്പിക്കും അങ്ങനെ നമ്മളവിട താഴേക്ക് ചാടണം അങ്ങനെയായിരുന്നു അപ്പം ആ അത് ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്ക് പോയി പക്ഷെ പറ്റിയില്ല ചാടാൻ പറ്റിയില്ല കാര്യം ചെന്ന കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ടീച്ചർമാരുടെ ഒരു നിയന്ത്രണം മാറി കാര്യം എന്നെ മാത്രം അവര് പുറത്തിറക്കത്തില്ലായിരുന്നു എന്നോട് പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു നീ പോണ്ട പെ ഞങ്ങൾക്ക് പേടിയാണ് നീ പോണ്ട പറഞ്ഞു എന്റെ വിട്ടില്ല അത് പോവാൻ പറ്റിയില്ല പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണംന്നും ഭയങ്കര ആഗ്രഹം
ആഹ നിങ്ങള് പോയിട്ടുണ്ടോ അങ്ങനെ
ഞങ്ങൾ ഇങ്ങനത്തെ യാത്ര പോയിട്ടില്ല ഞങ്ങൾ വനത്തിലുള്ള യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട് കാട്ടില് കാട്ടില് ട്രക്കിങ് യാത്ര സഹ യാത്ര അല്ല ഉം അപ്പൊ ഞാന ഇവിടെ ഇടുക്കി വനത്തിലൊക്കെ പോയിട്ടുണ്ട് ഇടുക്കിയിലെ
ആഹ
കാടില്ലേ
ആ കാട്ടിലല്ലേ ആ ഞങ്ങള് പോയിട്ടുണ്ട് ഞങ്ങള് ചെറുതായിരിക്കണ സ
ഇടുക്കി ഡാമിലൂടെ ഇടുക്കി ഡാമില അന്ന് അന്ന് ഇടുക്കി ഡാമിൽ ആരെയും പ്രവേശിപ്പിക്കാത്ത ഒരു കാലത്തില് പ്പോഴല്ല വള ഒരുപാട് പത്തി ഇരുപത്തിഞ്ച് വർഷം മുമ്പാണ് അന്ന് ഇടുക്കിൽ ഡാം ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ടി ഡാം ആർക്കും കാണാ അവിടെ ആരെയും പ്രദേശിപ്പിക്കാത്ത ഒരു കാലത്ത് അങ്ങനെ ഒരു യാത്ര നടത്തി പിന്നെ തേക്കടി തേക്കടി മുല്ലപ്പെരിയാർ ഡാമിലോട്ടൊരു യാത്ര നടത്തി
ഒ ഒ ഓ
അങ്ങനെ അത് മുല്ലപെരിയാർ ഡാം ആർക്കും കാണാൻ പറ്റില്ല
പ്പ വന്നിട്ടുണ്ടായിരുന്നു ഈ അങ്ങനെ ഒരു യാത്രയില് വന്നപ്പ ഞങ്ങള് ഈ ഇടുക്കി ഡാമിന്റെ കാര്യത്തിന് വേണ്ടി വന്നപ്പോ അല്ല കാണാൻ വേണ്ടി അല്ല. കുറച്ച് ആൾക്കാരെയും കൊണ്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അ അറിയാൻ പാടില്ലല്ലോ ആൾ അവരും മ നേരിട്ട് ഈ സംഭവം കണ്ടിട്ടില്ല അപ്പൊ അങ്ങന കുറച്ച് പേരെയ കൊണ്ട് ഞങ്ങള് ഇതൊന്നും അറിയാൻപള്ളാത്തെ കുറച്ച് ഒന്നറിയൻ പള്ളാത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് വയസായട്ട അവരെയ കൂടി ഞങ്ങൾ വന്നിട്ടുണ്ട് ഇത് കാണിക്കാൻ വേണ്ടി എന്താണിതന്ന അറിയണ്ടേ അവർക്ക്
ആ അറിയൻ വേണ്ടി വളരെ നല്ലതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ അ അതൊരു വലിയ സാഹസ്യല്ല ഇ ഇതിലേക്കുള്ള യാത്ര വലിയൊരു സാഹസിക യാത്രയാ ആണല്ലോ
ഉ പിന്നെ ഞങ്ങള് ഇങ്ങനെ കാ കാട്ടിലൊക്കെ അത് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് അവിടെ ഏറുമാടൊക്കെ ഉണ്ടാവൂല അപ്പൊ അങ്ങനെ ഏറെമാടത്തിലൊക്കെ കേയറിയിട്ടുണ്ട്ട്ടാ അതിങ്ങനെ ഉൾ കീക്കക ചെന്നിട്ട് അ അന്നേരം അമ്മാച്ചന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള്ൾ പോയതാണ് അപ്പൊ എന്റെ അപ്പനും എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള ആ ഉ ഈ ഏറുമാടത്തിലൊന്നും ക കേറിയിട്ടില്ല അറിയാൻ പാടില്ല എന്തൊന്നാണ അറാം കഴിഞ്ഞ എപ്പോഴാണ് അറിയണത് ഇങ്ങനെരു സാധനം ഉണ്ടെന്ന് പിന്നെ അവിടെന്ന് ഉള്ളിലോട്ടന്ന് കേയറി കഴിയുമ്പോ നമ്മുടെ കൂടെ ഈ ഈ ആദിവാസികളില്ലേ അവര് നമ്മക്ക് ഇവിടെ വരുയിരുന്നു അവിടെ കുറെേ കാട്ടില്ല മനുഷ്യർണ്ടാവൂല അവരൊക്കെ
അതെ അതെ അതെ
ഈ മലവേടന്മാരന്ന് പറയാ
ഉം ആ ആഹ് അത ഏത് ഭാഗത്തായിട്ടാ വരുന്നേ അവര്
അത അതിന്റെ ഉള്ളിൽ കാടിനുള്ളിലാണെന്നാണ് പറഞ്ഞ കേട്ടെ എനിക്കറിയില്ല ഞാൻ ഇണ്ടായിരുന്നില്ല അന്നേരൊക്കെ
ആഹ്
അവര് ഞങ്ങൾക്ക് തേനൊക്കെ എടുത്ത് മുളക്കകത് മുളയിലാണ് അവർ തേൻ ശേഖരിക്കുന്നത്
അതെ അതെ അതെ മുളകുറ്റിയാണ് മുളൻകുറ്റിന്ന് പറയുമ്പോ
കുമ്പൾ കുത്തി ഇങ്ങനെ കൈ പിടിക്കുമ്പോ അവര് നമുക്ക് മുളയിലോട്ട് ഇങ്ങ മുളയി നിന്ന് ഇങ്ങനെ തേനി ഇങ്ങനെ പകർന്ന് ഒഴിച്ചു വരും നല്ല ടേസ്റ്റ് ഉ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ കാർഡുകളില് ഒരാ പ്രാവശ്യം ഞങ്ങള് ബാങ്ക് ബംഗ്ളൂരു ആയപ്പ അവറെ ഉള്ളിലേക്ക് കാടുകളാണ്ടാ ഞങ്ങക്ക് അറിയില്ലായിരുന്നു കൊറേ
എവിടെ
ബാംഗ്ലൂര് ഞങ്ങളരു ഗാർഡനിൽ കാണാൻ വേണ്ടി
ആ വൃന്ദാവനല്ലേ വൃന്ദാവനൻ
ആഹ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോട് ഞങ്ങളുടെ ടീച്ചർമാരും അങ്ങോട ഒന്നും പോകരുതന്നു ഏഹ ഞങ്ങള് ആഹ് ഞങ്ങളതൊന്നന്ന് ശ്രദ്ധിക്കാണ്ട് ഞങ്ങ അതിന്റെ ഉള്ളിലോട്ട് കേയറി പോയി അറി ഇല്ലായിരുന്നു അത് അത്രയ്ക്ക് ഭയങ്കര പ്രശ്നമാവും എന്നൊന്നും ഓർത്തില്ല അപ്പൊ ഞങ്ങളൊ ഒരു ഏഴു പേരുണ്ടായിരുന്നു ഇത്തിരി കൂടിധൈര്യംഉ ള്ള ആൾക്കാര അവ ആ എല്ലാവരുടെയും കയ്യിലുണ്ട് ഫോണ് ഫോണും പിടിച്ചിണ്ട് ചെറിയ ടോർച്ചുണ്ടായിരരുന്നു കയ്യി ൽ അതും പിടിച്ചിട്ടണ്ട് അങ്ങോട്ട ഇറങ്ങി ഞങ്ങള് വൈകുന്നേരമായിട്ട് രാത്രി ആയിട്ടും കാണാനില്ല തിരിച്ച അവിടെന്ന് വേറെ സ്ഥലത്തോട്ട് പോകണം അപ്പൊ കാണാനില്ല പിന്നെ ആ ഇവിടെന്ന് തിരച്ചിലൊക്കെ തുടങ്ങിയപ്പോഴാണ് എക്ക മരത്തിന്റെ മുക ളിൽ കേയറിയിരിക്ക പേടിച്ചിട്ട്
ഇട്ടല്ലേ ഇട്ടല്ലേ അപ്പോ വല്ല വണ്ടി ആ അയിൻ്റെ ഉള്ളിലോട്ട് കുറേ ന്ന ഒരു ഏഴ് മണിയൊക്കാവുമ്പോഴെ അവിടെ ഇരുട്ടാവും അപ്പൊ നമുക്ക് പേടിയാവൂലേ അപ്പ ഞങ്ങള പേരണ്ട് അപ്പൊ ഞങ്ങൾ എന്തെയ്തു ഓരോരുത്തരും ഓരോ മരത്തിന്റെ എല്ലാവരും ഓരൊ ഒരു മരത്തിന്റെ മോളിൽ തന്നെ എല്ലാരും കൂടി കേറി ഇങ്ങനെ വല്ല്യ മരൊല്ലേ എന്നിട്ട് കറി അയിന്റെ മോളിൽ കേറി ഇരിക്ക്യാ അവ ഞങ്ങൾ നോക്കുമ്പോ താഴ്ത്ത്ന്ന് ഓരോരുത്തര്ങ്ങനെ ഏ ഇതൊക്കെ കൊണ്ടുവരോട്ടെ അന്വേഷി
ലൈറ്റ് വോക്കിയായിട്ട് വരുന്നുണ്ട്
അങ്ങനെ കെയറി ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞ് ആ അങ്ങനെ അത് വല്ല്യ സംഭവ പേടി അന്ന് പോവണ്ടതായിരുന്നു ഞങ്ങള് വേറെ സ്ഥലത്തോട്ട്. എന്നിട്ട് ഞങ്ങക്ക് അ അന്ന് പോവാൻ പ പിറ്റേസം പോവണ്ടോന്ന്.
ആഹ് ആഹ് ഉ അത് ശരിയാ അല്ല കാട്ടിലൊക്കെ സാഹസികമായിട്ടുള്ളൊ യാ പറഞ്ഞാൽ കാട്ടിൽ ഭയങ്കര സാഹസിക വലിയ വലിയ യാത്രകളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്.
അതെ അവിടെ ഗുഹകളക്കെയണ്ട് അപ്പുറത്തോട്ടൊക്കെ നീങ്ങുമ്പോ ഗുഹകൾ അവിടെയൊക്കെ? പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല എല്ല ഒരാള് ഇങ്ങനെ പറഞ്ഞായ്രുന് ഗുഹകളാണെന്ന് പറഞ്ഞ്. നിങ്ങളൊന്ന് പോയി നോക്കണം. നല്ലതാന്നൊക്കെ പറഞ്ഞഞ് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടോവാതെ ഇരുട്ടായതു കൊണ്ടാണ് അങ്ങോട് ഉള്ളിലോട്ട് ഭയങ്കര ഇരുട്ടാണേ അപ്പൊ പോവാൻ പറ്റാതൊണ്ടാണ് അവ്ടെ വിടാത്തത് അവര് ഏ ആ പതിഞ്ഞി ഇരിക്ക എ പറയാൻ പറ്റത്തില്ല നമക്ക് അയിന്റെ ഉള്ളിലൊക്കെ ആരെങ്കിലും ഉണ്ടോ ല്ല പെണ്ണുങ്ങളല്ലേ പോണത് അപ്പൊ ഞാ
അല്ല അയിന് ഫോറസ്റ്റാരുടെ ഈ ഗാർഡുകളൊക്കെ ഉണ്ടല്ലോ ഫോറസ്റ്റ്ലെ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ടല്ലോ
അവര്ക്കെണ്ട് പക്ഷെ അങ്ങോട്ട് ഞങ്ങള് ഒളി പറഞ്ഞിട്ട് നമ്മള് ഒളിച്ചു പോയതാണ് പി അവര് പിന്നെ അവരന്നെ
അതെ അങ്ങനെ പോകുന്നതാണ് സാഹസികമായിട്ടള്ള യാത്ര അങ്ങനെ പോകുന്നന്റെ പേരാണ് സാഹസിക യാത്ര ഒളിച്ചു
ആഹ് അതല്ല നമ്മള് നമ്മളോട് പറഞ്ഞവര് അങ്ങോട്ട് പോകാൻ പള്ളത് പക്ഷെ അതെന്താണ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം വ്യഗ്രത
ആ അതൊണ്ടാ അതാണ് സാഹസികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് നമ്മള് പിന്നെ ഇവിടെ ഒക്കെ ഇടുക്കിയിലൊക്കെ ഒരുപാട് പിന്നെ ഹിമാലയത്തിലൊക്കെ സാഹസിക യാത്രയുണ്ട് സഖ്യപർവ്വതത്തിലെ നമ്മടെ പശ്ചിമഘട്ട പർവ്വതനരത്തിലൊക്കെ
പോയിട്ടുണ്ട് പാഞ്ചാലി ഗുഹ ഞാനാദ്യമായിട്ടാണ് അവിടെ ഞങ്ങള്
കാലി പഞ്ചാലി ലാണോ
ആ പാഞ്ചാലി ഗുഹാന്ന് പറഞ്ഞോണ്ട് അവിടെ പ അത് ഇട്ക്കിയില്
പഞ്ചാലി മട
ആ ഞങ്ങളന്നിട്ട് അത് ഞങ്ങക്ക്റിയില്ലായിര്ന്ന് ഞങ്ങളവണ ടൂർ പോ ഇങ്ങനെ ഇതേമാരന്നെ വിനോദയാത്രക്ക് പോയപ്പൊ കന്യാസ്രി മാര് പറഞ്ഞ് അവിടെ ഇങ്ങനെയണ്ട് പോവണ്ട അവിടെ ഭയങ്കര പണിയാണ് അങ്ങനെ ഇങ്ങനെയാണ് ന്നൊക്കെ പറഞ്ഞ് പോവര്തന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോ വെള്ളം വെള്ളക്കെട്ടൊക്കെണ്ടവിടെ ഇഷ്ടം ഇപ്പൊ തെന്നിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പണിയല്ലേ ഉള്ളിൽ ഒരു വലിയ കുളമുണ്ടെന്നൊക്കെ പറയണ്
ആ അതെ അതെ അവിടെ വലിയ കുളമൊക്കെയുണ്ട്
ആ എന്താണെന്നറിയാൻ വേണ്ടി ആഗ്രഹമാണ് എന്താണെന്നറിയാ അപ്പ ഞങ്ങളത് എന്താ നോക്കാൻ വേണ്ടി പോയി ഇവര് കൊറ് കാണാണ്ടായപ്പൊ അന്വേഷിച്ചപ്പോ കാണാനില്ല
ആ
രു യാത്ര അത് നല്ല സു നല്ലൊരു യാത്രയാണ് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അത് എൻ